ആ കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ട്.
കേ ആ ഓക്കെ ഓക്കേ പിന്നെ പിന്നെന്തൊക്കെണ് എല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞോ വീട്ടിലെ?
ആഹ ജോലിയൊക്കെ കഴിഞ്ഞു ജോലി ഞങ്ങൾ ഉച്ച വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാ പിന്നെ ഒന്നും ഉണ്ടാവില്ല. വൈകുന്നേരം പിന്നെ ഉച്ചക്കും ഒന്നിച്ചിട്ടാ ഉണ്ടാക്കാ.
ആഹ് ഹാ ഹാ നിങ്ങൾ ഉച്ചക്ക് കഴിക്കുന്ന ഫുഡാണോ രാത്രിയിൽ കഴിക്കാ?
ആഹ അതെ അതെ
ആഹാ ഹാ ഹാ.
വേറെ വെക്കൂല്ല ഞങ്ങള് ഉച്ചക്ക് ഒരു കുറച്ച് വൈകിട്ടാണ് വെക്കുക. രാവിലെ നേരത്തെ വെക്കൂല കൊറച്ച് വൈകിട്ടാ വെക്കാ അപ്പൊ. ആ ചോറഞ്ഞെ അങ്ങനെ ഉണ്ടാവും.
ഉണ്ടാവും ഉം
മീനൊക്കെആവുമ്പോ മീന് പിന്നെ രാത്രി അങ്ങനെ പൊരിക്കും. ആ അരവ് തേച്ച് വെച്ചിട്ട് പിന്നെ രാത്രി പൊരിക്കും.
അത് ശെരി ആ ഹാ ഹ മീൻ മിനന്നെ കിട്ടിയോ ഇന്ന്?
ബാക്കി കറിം ഇന്ന് കിട്ടിട്ടില്ല.
അതെയോ ആ ഹാ ഹാ. ആഹ ഹാ ഹാ.
വെള്ളിയച്ച ഓര്ക്ക് ലീവാ തോന്നുന്നുണ്ട്.
അവിടെ അങ്ങനെയാണോ വെള്ളിയാഴച വരത്തില്ലേ?
വെള്ളാഴ്ച മീൻ വരൂല.
നമുക്കിവിടെ ആഹ നമുക്കിവിടെ എല്ലാ ദിവസവും മീൻ വരാറുണ്ട്. നമ്മള ഇവിടുന്ന് വേടിക്കാറാ അങ്ങനെ വേടിക്കും.
ആഹ ഇവിടെ വരുല ഇവിടെ വെള്ളിയാഴ്ച ഓൽക്ക് ലീവാണ്. ഇവിടെ മാർക്കറ്റ് വെള്ളിയാച്ച ലീവാണ് മീൻമാർക്കറ്റ് ആ
ഓ അത് ശെരി ആഹ്
ഇവിടെ വലിയൊരു മീൻ മാർക്കറ്റ് ഉണ്ട്, അയില് കുറെ കണ്ടെയ്നറുകൾ വന്നിട്ട് അയില് അവിടെ മീൻ എറക്കി. ക്കും രാത്രി ഭയങ്കര തിര കവിളിച്ചോ കൊറെ ഭാഗത്തുള്ള സ്ഥലങ്ങൾ ഉള്ളു. ആഹ് വണ്ടികളൊക്കെ വന്നിട്ട് അവിടുന്ന് മീൻ കൊണ്ടു പോകും രാത്രി അപ്പൊ.
ഉ
അവിടെ ആഹ് ഭാഗത്ത് കൂടി പോകുമ്പോ ഭയങ്കര രസ, കൊറെ സ്ഥലത്ത് കൊറെ വണ്ടിയ്ളും. പിന്നെ വന്ന് ഇറക്കണതും. ഇത് പുലർച്ചൊക്കെ കേക്കൽ ഉണ്ട്.
ആഹ് പുലർച്ച ആഹ് ആഹ് ആഹ്.
കണ്ടല്ലോ
ആഹ് ആഹ്
നമ്മള് പോകുമ്പോ ഭയങ്കര തെരക്ക്. തിരക്ക് ആകുമ്പോളോ കൊറെ കൊറെ. രസവും അപ്പൊ അവിടെ വെള്ളിയാഴ്ച ലീവാണ് എന്നുവെച്ചാൽ മീൻ വരുല്ല.
ആഹ്
അപ്പൊ എന്നും രാത്രി ഉണ്ടാവോ രാ ഇത് ഓലക്ക് ഡ്യൂട്ടി ഉണ്ടാവും, വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച പകല് അങ്ങനെ ഓലുക്ക് ഒഴിവാകും. അപ്പൊ അന്ന് ഇതികൂടി മീൻ വരില്ല.
ഓ ഓ
ഉം അവിടെ അടുത്ത് പുഴ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടോ?
നമുക്ക് ഇവിടെ അടുത്ത് ആഹ് ഒരു ആറുണ്ട്.
ആഹ് ആറുണ്ട് അല്ലേ.
ഉം അല്ലാതെ പുഴകളും അങ്ങനെയൊന്നും ഇല്ല. മീൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറുണ്ട്, ഞങ്ങക്കിവിടെ അടുത്താണ്. അപ്പൊ ഞങ്ങള് പോയി മേടിക്കാ ചെയ്യുന്നേ.
അല്ല നമ്മള് കടൽ മീനല്ല നമ്മള് പുഴ മീന് ആഹ്.
അതെ ആഹ് അങ്ങനൊന്നും കിട്ടത്തില്ല.
ആഹ്
ആഹ് അത് ചന്തയില് പോയാലേ കിട്ടത്തുള്ളൂ, നമ്മള് ചന്തയിൽ അല്ല ഈ. നമ്മൾ പോകുന്ന ചന്തയെന്ന് പറയുന്നത് അങ്ങനെയുള്ളതല്ല കടൽ മീനുകൾ മാത്രമേ അവിടെ. കൊണ്ടു വരുന്നുള്ള. മെയിനായിട്ടുള്ള ചന്തയിൽ പോയാലേ നമുക്ക് ഈ പുഴമീനും അങ്ങനത്തൊക്കെ കിട്ടത്തുള്ളൂ.
ആഹ്
ഇത് അങ്ങനെയൊന്നും ആഹ് കിട്ടില്ല അങ്ങനെ.
ഇവിടെ അനിയൻ ഉണ്ട്, ഓര് മീൻ പിടിക്കാൻ പോകും. അങ്ങനെ പുഴയില് പുഴയിൽ കൂടി പോവും. അതേപോലെ ഇതുണ്ടല്ലോ മഴയൊക്കെ ആയാല് പാടത്തുകൂടിയൊക്കെ കൊറെ വെള്ളം വരുമല്ലോ. ആഹ് അപ്പോ ആഹ് നെറച്ച് മീൻകുട്ടികളെ കിട്ടും. അങ്ങനെ
കിട്ടും
ആഹ് രാത്രിയാലും ഞങ്ങൾ ചെറിയതായിരുന്നു സമയത്തൊക്കെ ഉണ്ടല്ലോ കൊറെ ആൾക്കാര്. ഈ പെട്രോൾ മാക്സ് ഒക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ നമ്മള് ഇങ്ങനെ. പിടിച്ച് കൊണ്ട് പോണ് അങ്ങനത്തെ സാധനം കൊണ്ട് പാടത്ത് കൂടി ഇറങ്ങും നെറയേ ആൾക്കാര് ഒച്ചെക്കായിട്ട്. മീൻ പിടിക്കാൻ ഇങ്ങനെ പോണുണ്ടാവും, കൊറെ എന്നിട്ട് ഇങ്ങനെ രാ രാത്രി ഇങ്ങനെ കൊറെ കീ സൗണ്ട് ഒക്കെ. അങ്ങനെ മീനൊക്കെ പിടിച്ച് പോവും, അപ്പോ ആഹ് അങ്ങനെ ഇപ്പൊ ഇളയവൻ ഒക്കെ പോയിരുന്നു. പിന്നെ ഇപ്പോ വലുതായിപ്പോ കൂട്ടുകാരന്മാരെല്ലരും പടക്കൂടി. പോവും പുഴയിലൊക്കെ പാലക്കാട് അങ്ങനത്തെ അങ്ങനത്തെ സ്ഥലത്തൂടൊക്കെ പോകും. എന്നിട്ട് ഉം കൊറെ മീനെ കൊണ്ടരും. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ്, ആ മീന്റെ വല്യ തല ക്കിങ്ങനെ നല്ല മസാലേക്കിട്ട് എഹ് കഴിക്കൂലിങ്ങനെ വല്യ കറി ഇല്ലാതെ ഇങ്ങനെ തക്കാളിക്കെ ച്ചിട്ട് ആഹ് അങ്ങനെ വയങ്ക ര രസാണ്, ചെറുമീനുകള് ഉണ്ടാവുല്ലോ പരല്, ആഹ് പരലൊക്കെ ഉണ്ടാവുവല്ലോ അതൊ
ആഹ് ആഹ്
മ് കറി
ച്ചതെന്ന് ആ എന്ക്ക് വലിയ മോനെ വയറ്റിലായ സ സമയത്തിന്ക്കാ മീന് ഉണ്ടല്ലോ പരൽ മീന് കറി വെ ച്ചിട്ട് തേങ്ങ അരച്ച് കറി വെക്കാന് നല്ല ഇഷ്ട നല്ല പൂതിയാണ്‌. അ
ആഹ് അത് ശരി ഇപ്പഴും കിട്ടുല്ലേ.
ആഹ് അപ്പോഴും പോയി അപ്പോ കൊറെ കൂട്ടുകാരമാര് അങ്ങനെയൊക്കെ പോയിട്ട് ഒന്നിച്ചിട്ട് കൂടുന്നിട്ട് ക്ക്ണ്ണ്ട് കൊറേ ഏഹ് ആൾക്കാർക്ക് കൊ ആഹ് കൊടുന്ന് ആൾക്കാര് തമ്മി അടിപ്പി
ഓഹ് അത് ശെരി. നിങ്ങ്ക്കവിടെ പുഴ മീനും എല്ലാം കിട്ടും, പക്ഷേ ഞങ്ങക്കിവിടെ അതൊന്നും കിട്ടത്തില്ല. ഹലോ ഹലോ കേക്ക്ന്ന്ണ്ടോ? ഹലോ ഹലോ കേക്ക്ന്നുണ്ടോ? ഹലോ ഹലോ കേക്കാൻ പറ്റുന്നില്ലല്ലോ ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ